കേട്ടില വേറെന്തൊക്കെയാങ്ങിട്ട്
പി നല്ലന്നെ
മ്മ് ഇല്ല ഇന്ന് കൊറച്ച കൊറവ എന്നാലും മൂടികെട്ടി നിക്ക്ണ്ണ്ട് മഴ കുറവ തന്നെയാണ് ഒന്നുല്ല മ്മ് ആഹ്
ക്കെ പണിയുണ്ട് പിന്നെ അതിന്റെടക്ക് ഒന്ന് വിളിചോക്കട്ടെ നിചാരിച്ച പിന്ന പിന്നെ എന്തായിനോ അന്ന് എടേനു പോവാനുണ്ട്ന്ന്റിഞ്ഞീന്നത് കല്യാണയിനോ
ആഹ് കല്യാണം കല്യാണത്തിന്ന പോയിനാ
അതാല്ലേ തെരക്കിട്ട് വെച്ച് പിന്നെ വിളിക്കാ പറഞ്ഞിട്ട്
ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇനിക്കൊരു കല്യാണം ഇണ്ടോ ഇന് കല്യാണത്തിനൊക്കെ പോയി അന്ന
ആഹ് ആഹ് അപ്പൊ എല്ലാരേ കണ്ടില്ലേ ഫ്രണ്ട്സിനെൊക്കെ കണ്ടീലേ കൂടെ പഠിച്ചവരെക്കെ
കണ്ട് എല്ലാരിം കണ്ട് എല്ലാരിം ഒന്ന് പരിചയം ഒന്ന് പുതുക്കി ആദ്യം പഠിച്ചി ചൊരക്കെ
ന ആഹ് എല്ലരിം കാണാ ഒരു സന്തോഷണല്ലോ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ കു വീട്ടിലെ കുടുംബത്തിലെ ആരെങ്കിലും പിന്നെ കല്യാണണ്ട പോണേയിലൊക്കെ എല്ലാരും നമ്മളെ
അപ്പ മ്മളെ ആഹ് കുടുംബത്തില രതിയില് അതും ഉണ്ടാവുംല്ലേ കുടുംബത്തിലള്ളരു ഉണ്ടാവു
ഓലെക്കെ കാണ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കില് കാണാൻ പറ്റൂ അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോർ വായിക്കുകണല്ല കാണാനേ പറ്റൂല അമ്മ കാണുന്നരംമമ്മക്ക് ഭയങ്കര സന്തോഷമാണല്ലോ കൊറ കാലത്തിന് ശേഷം കാണുമ്പോ
ആഹ് അതന്നെ
ഇന്നാളൊര് കുട്ടൂഷ ണ്ടായിനു ഞങ്ങൾക്ക് അന്നേരം അയിന് പോയപ്പോ കൂടെ പഠിച്ച കൊറേ കൊല്ലങ്ങൾക്ക് ശേഷം ഓള കണ്ടേയ്ന്റെ അടുത് ഇത്ത ഒരു കൂട്ടുകാരി അപ്പൊ ഓക്കച്ചാല് പിന്നെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം ആ പറഞ്ഞിക്കുന്ന പിന്നെ എത്രോ കാലത്തിന് വിേഷം കാണ കൊറേ കാര്യങ്ങൾ പറയാനുണ്ടായല്ലോ അന നമ്പറും ഇല്ലായിനോ നമ്പർ ത്രോ ആയല്ല കണ്ടിട്ട് ട്ട കാണണ്ടേ നമ്പർ ഇട്ടണമെങ്കില് ആഹ് പിന്നെ ക ആഹ് പിന്നെ കണ്ടേറെ വ നമ്പറും അവളും വാങ്ങി ഞാനും വാങ്ങി അങ്ങനെ പിന്നെ വിളിച്ച് വയങ്കര ന്നിട്ട് പിന്നെ വച്ചാല് ഗ്രൂപ്പിലൊക്കെ പിന്നെ ഞാാനങ്ങനെ സജീവാകലില്ല ഇ കൂടെ പഠിച്ച പോലെ ഗ്രൂപ്പിലല്ലേ ഗ്രൂപ്പ് ഉണ്ടാവല്ലോ ആന് ലൊന്നും കാര്യയിട്ട് ഞാൻ നിക്കലില്ല
ഞാനും അങ്ങനെത്തന്നെയെ വല്ലാതെ ഗ്രൂപ്പില്
ആഹ് വെറുതെ ഓരോരോ വിഷയം ണ്ടാക്കാന് കരില്ലാണ്ട് ല്ലോരാഴച്ചിട്ട് കയറ്റിയെടുത്ത് നി ഞാന ഒഴിവാക്കില്ലന്ന് പിന്നാണെ പുയാപ്പൾക്കും ഇഷ്ടല്ല അങ്ങനെ ഒന്ന പിന്നെ പെണ്ണുങ്ങൾന്നാണെങ്കിൽ പ്രശ്നല്ല
ആഹ് അതന്നെ പെണ്ണ് കെട്ടിക്കാഉമ്പാ ആഹ് എല്ലാരും കൂടി ഇണ്ടാഉമ്പോ ഞമ്മക്ക് ആ ഗ്രൂപ്പ് കേറുമ്പോ ഒരു മടിയാണ് ഞാനും കേറ്ലില്ല്യ
ആഹ് ഇപ്പ ഇണ്ട് പിന്നെ ആഹ് ഹൈസ്കൂൾല് എട്ട് എട്ട് മുതലും പത്ത് വരെ പഠിച്ച കുട്ടിയള്പ്പൊ നാ ആറ് കുട്ടിയള് ഒരു ഗ്രൂപ്പാക്കീക്ക്ന്ന് കൂടെ പഠിച്ചോല് അതു പർഞ്ഞോണം ഇരുപത്തിമൂന്ന് കൊല്ലത്തിനേഷം ഇന്നട്ട് വീഡിയോ കോളയ്ത് മിനിയാന്ന് വീഡിയോ കോള്യ്ത്ങ്ങാനും കുറേ നേരം സംസാരിച്ച്ക്ക്ന്ന്
അങ്ങനെക്കെ കാണുമ്പമ്മക്കൊര് ത്രില്ലാണ് വർത്താനം പറയാതന്നെ കൊറേ കാലത്തിന് ശേഷം കാണ്ല്ലാ
ആഹ് ഇന്നിട്ട് ഒരുസം അമ്മക്ക് എല്ലാര്ക്കും കൂടുന്ന ഒരുസം കാണട്ടോന്നാ പറഞ്ഞ് ഓരോര്ത്തര് പല ഭാഗ ത്തേക്കാണല്ലോ കെട്ടിച്ചെന്നിട്ട് പിന്നെ ആഹ് അങ്ങനെ കാണാം പറ്റൂലേലോ ദൂരോട്ടാ പ്പ എല്ലരും ഇവടെ അടുത്ത്ള്ളര് സമയം പിന്നെ പർഞ്ഞിട്ട് അമ്മക്ക് കാണാന്നൊക്കെ പർഞ്ഞ് ഒക്ക റെഡിയാക്കി വെച്ചതാ
ഏഹ് എല്ലാരുംണ്ടാവും മക്കളെറ്റൊക്കെ ഒര്പാട് കുട്ടിയളന്നെ ഇണ്ടാവും ഇമ്മാര്ട് നേക്കാട്ടി
ഞാൻ അതന്നെ ഇള്ളതാ വല്ല്യോലായിപ്പോയി എല്ലരും വെൽതായി കെട്ടിക്കാനൊക്ക ആയി
ആഹ് എങ്ങട്ടേലും നമ്മള് ഇങ്ങനെ പോവ്മ്പളെ എല്ലാരിം കാണും ചെയ്യാ അല്ലപ്പത് ആങ്കുട്ടേളും പെങ്കുട്ടേളൊക്കെ വരൂല്ലെ
ഇല്ലല്ല ആ ഒന്നുല്ല ആങ്കുട്ടൊളൊന്നുല്ല ഉം പെങ്കുട്ട്യള് മാത്രേ ഉം ആറ് പെണ്ണ്ങ്ങൾ ഞങ്ങൾ ത്രേം ആഹ് ഞങ്ങളത്രേം ഒരുമിച്ച് പഠി ഉം ൽ മൂന്ന് നാല് കൊല്ലം ഒരുമിച്ച് പഠിച്ചോര് ആഹ് അങ്ങനെ ആഉമ്പോ മ്മക്ക് വല്ല്യ ഐസ്കൂൾ എത്തിയേരം ഒരുമിച്ച് പഠിച്ചോര്ണ്ടാഅല്ലോ പത്തിലൊക്കാ ഉം അങ്ങനെന്ന്ട്ട് ഒരൂസം പോണം
അഹ് രസം തന്നെണ് എല്ലാരും കൂടി പോഉമ്പ അത് രാവിലെ ഒര് ദിവസം മ്മള് മെൻക്കടണം രാവിലാണ്ട് പോയാ പിന്നെ കെറേ ടൈമ് അവര കൂട കൂടി
ഉം അതന്നെ ഉം എല്ലാര്ക്കും ഒയ് വും മാണം എല്ലാര്ക്കു
ആഹ് അതന്നാ എല്ലാർക്കും ഒഴിവാണം എല്ലാരും ഒഴിവിന് വാ ഉം എല്ലാരിം ഒഴിവ്നന്സരിച്ചൊരു ദിവസാണ്ട് ശ
അഹ് തെ
ഉം പിന്നെ ഇന്ന്ട്ട് എന്താണ് തീര്മാൻച്ച്ക്ക്ണേ
എന്നാണ്ന്ന് ഇള്ളൊന്നും പർഞ്ഞീല്ല അങ്ങനെ ചർ ച്ചയ്തോണ്ട്ക്ക ഞാം പറഞ്ഞ് ഇൻക്ക് കൊർച്ചൂസ്ത്തേക്ക് ഇൻക്ക് കൂടൂല
ച്ചോണ്ടി ഞാനും വെര്ണ്ട് ഇന്റെ നാത്തൂനും ഇണ്ടാവും ഇന്റെ അമ്മായിമ്മിം ഇണ്ടാവും
ആഹ് ആയിക്കോട്ടെ ഞാൻ പറിയ്ന്ന്ണ്ട് അന്നേരം ആഹ് ആഹ് അതന്നെ കാണാലോ
അല്ലെങ്കി ഞമ്മക്കൊന്ന് കാണണ്ടീനി ല്ലേ ഇത്രീം സംസാരി ച്ചേണ്ടൊന്ന് കാണണം ന്ന് പൂതിണ്ട്
ആഹ് അതെ
അള്ളാ
ഉം നമുക്ക് ഒരുസം കാണാ ഉം ഒരുസം കാണാ പിന്നെ ഒരുസം ഒഴ്വ്ള്ളപ്പം പറിയാണ്ടി
ആയ്
അന്നേരം എനിക്കു ആഹ് മ്മക്ക് രണ്ടാക്കും തന്നെ ആഹ് പിന്നെ ഒഴിവുള്ള സമയം പറയാണ്ടി
അപ്പ അമ്മക്ക് എവിടെ വച്ച് ക
അത് ഓരോര്ത്തർക്കും ഓരോരോ തെരക്ക്ണ്ടാവും എന്തെങ്കിലയിട്ടുണ്ടാവുംല്ലോ ഒത്ത് വര്ന്നെ കൊറച്ച് ഒരു പണിയാ
ആഹ് അത് ശരിയാണ് എല്ലാരും കൂടി ഒത്ത്ണ്ട് കിട്ടണംന്ന്ണ്ടെങ്കില്
പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ചന്റെ അന്ന് പറഞ്ഞീനെ കാണാം പോവാനെ അന്നേരം തിങ്കളാഴ്ച്ച എനിക്ക് മോള കൊണ്ടൊയി ആക്കാന്ണ്ടല്ലോ അപ്പൊ ആതൊക്കെ അന്ന് ഞാൻ വൈ ആ ഒളിയെ ആയിട്ട് പോയില്ലോ എടു ത്തിലും പോയാ എല്ലായിടത്തും പോയി ആ അതെല്ലം കൂടി തെരക്കായേനു
ആ
ഇങ്ങനെ പോകുമ്പ എല്ലർക്കും ഭയങ്കര സന്തോഷം ആണല്ലോ നമ്മളോലെയും കൂട്ടി പോവുകയും ചെയ്യുമ്പോൽക്ക് സന്തോഷാണല്ലോ
ആ അതന്നാ
ആ അപ്പൊ അങ്ങനെ എല്ലാരെയും കണ്ട്.
ഉം അതൊക്കതെ ഉം അതൊക്കൊന്ന് പൊറത്ത്ന്ന് ഭക്ഷണം കൊടു അവര് നിക്കുന്നോട്തെല്ലെ ഭക്ഷണക്കെ അവർക്കൊര്
ആ അത് പിന്നെ ഉം ഞാൻ പറയുന്നിട്ട് ഒക്കൊന്ന് എന്താ പറയാ നമ്മള് എന്താ ചേരേന്തിന്ന നാട്ട് പോയാ നക്കണം തിന്നണന്നറിയില്ലേ. അതേ മാതിരി ഒക്കെ നമ്മള് പഠിക്കണം എല്ലാം തിന്ന് പഠി ക്കണന്നറഞ്ഞിക്കുന്നുട്ട് പറഞ്ഞു കൊടുത്തക്കുന്നു അതന്നെ
ആ ചെലേ കുട്ടികൾക്ക് ആ ചെലേ കുട്ടികൾക്ക് ഇറച്ചില്ലാതെ പറ്റൂല
ഉം അതനെ അതങ്ങനായിനു അങ്ങനായിനു ഫുള് നമ്മള് അഹ്
ആ ഇപ്പൊ അവിടെ കൊണ്ടേയ് ചേർത്തിതോണ്ടേ അക്ക ശരിയായി ആ
എ ചോറ് പറ്റൂല ചോറ്ന്ന്റിയുമ്പോ എന്തോ ഒരുപോല ഏ അല്ലാണ്ട് എന്തെങ്കിലും പീടിയേന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാല് ബ്രോസ്റ്റോ അല്ലെ ങ്കില് പിന്നെ ഷവർമേ ഷവായിയോ ഏ അൽഫാമോ അങ്ങനന്തോമ കൊണ്ട് പോണ ഭയങ്കര ഇഷ്ട അല്ലാ തോന്നി കുഴിമന്തിയൊക്കെ നല്ലോം കഴിക്കയും ചെയ്യും പക്ഷെങ്കില് ചോറ്ന്നറിയുമ്പോ ഓൽകൊക്കെ ബേക്കോട്ടാ
ആ അല്ല മോളെങ്ങനെ കൊണ്ടോയി ചേർ സനന്റെ അത് രണ്ടാക്കും താല്പര്യം ഉണ്ടായിട്ട് ചേർത്തി തന്ന എന്റെ മാപ്ലക്കും അങ്ങ്ട്ട് ക്ക അവൾക്കും താല്പര്യണ്ടേയ്നാ.
ആ ഓൾക്കും കുഴപ്പല്ല ഓളോടും പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെപ്പൊ ഓരോന്നും കേക്കുന്ന അല്ലേ നമ്മള് മക്കളെയൊക്കെ പൊറത്ത്ക്കൊക്കെപ്പം പഠിക്കാനൊക്കെ ആക്കിയിക്കയാണെങ്കില് ബേജാറല്ലേ എതിരാ വന്ന വിട്ടു പോവാൻ പറയാൻ പറ്റൂല്ലല്ലോ അപ്പൊങ്ങനെല്ലെങ്കി അയക്കാണെങ്കി സുരക്ഷിതായി ക്കാടണ്ടായും ചെയ്യും നല്ലോണം പഠിക്കേം ചെയ്യ നമുക്കും നല്ലതാണ് എല്ലം കൊണ്ടും തന്നെ അങ്ങനെ എല്ലാ കൂടിയും ആക്കി ഓക്കും താൽ പര്യം ഉണ്ടായിനു നല്ലോടി പിന്നെ ഇതിന് പരീക്ഷ ഇണ്ടായിനൂ എടുക്കാനുള്ളേ എൻട്രൻസ് അപ്പൊ അതില് ആ ആ അതില് പാസ്സായാല് കിട്ടി നമ്മള് കൊടുത്ത ഫസ്റ്റില് നമ്മള് കൊടുത്തേല് തന്നെ നമുക്ക് കി ട്ടി അങ്ങനെയാണ് ഉം നാടാ ക്കിയത് പിന്നെ എസ് എൽ സീല് നല്ല അത്യാവശ്യം കൊഴപ്പല്ലാത്ത മാർക്ക് ഉണ്ടായിനു.
ആ അല്ല എസ്എൽസി കഴിഞ്ഞേന്റെഷം കൊണ്ടാക്കിയതാ
ആ പത്ത് കഴിന് ആ നേരാണ് ആക്കിയെ അപൊ ആ ആ അത് പിന്നെ ഡിഗ്രി വരേണ്ടാവും. അഞ്ച് കൊല്ലോ പിന്നെ അയ്ല്
അവ്ടെള്ള ഡ്രസ്സിങ് ഒക്കെ എങ്ങനേ?
ഡ്രസ്സ് ഇതാണ് ഫർഥയും മക്കനേം
ആഹ്. പ്പ അങ്ങൻ തന്നെ ആവും. പ്പ ഇവടെ വരുബൊളും ആഹ
ആഹ്. അവടെ വരുമ്പോ അങ്ങൻത്തന്നെ. ആഹ് ഇവടെ വരുമ്പോ, പിന്നെ അല്ലാണ്ട് ഫുള്ളുള്ള ഡ്രസ്സ് ഇടാ
ആഹ്
ഫുള്ളുള്ള. പിന്നെ ഓള് ഇത് നിക്കാബൊക്കെ ഇട്ടീനു. ഒന്ന് അയിലൊന്നും പിന്നെ അങ്ങനെ ഞങ്ങള് ഇതാക്കീല്ല പിന്നെ നിർബന്ധം പറിയലൊന്നുല്ല ഇട്ന്നെ ഇട്ടോട്ടെ. ഇല്ലെങ്കില് ഇടണ്ട അങ്ങനെ. പിന്നെ മോ മുഖവും മുൻ കയ്യും എന്നുള്ളതാണല്ലോ നമ്മക്കിപ്പൊ അവ്റത്ത്. മ്. പ്പോ അങ്ങന
മ് അത് പിന്നെ അങ്ങൻതന്നെ ഞ്ഞ് അവരണ്ട് ഭാവീലും അങ്ങൻതന്നെ അത് ശരിയാവും
ആഹ് അതന്നെ. പിന്നെ ഓല് ആടെ ട്ട് ട്ട് ഇങ്ങെനെ. ഓള് ട്ട്ന്ന് ഇവട്ന്ന് പോവുമ്പോ ഇട്ടിലേ പൊർത്തറങ്ങിയപ്പണ്ട് ഇടുന്ന് ഞാൻ പറഞ്ഞ അങ്ങേക്കൊന്നും പോവുമ്പോ ഒന്നും ഇടണ്ട അങ്ങനെല്ല. ഇടണ്ടാന്നുള്ളല്ല. ഓലെയ് ഓലോക്കെച്ചാല ബാക്കിള്ളീറ്റങ്ങളെന്നെ ലോ അപ്പോ ആഹ്. പൊർത്ത ആഹ് അതന്നെ അയ്ല് പി ന്നെ ഇപ്പപ്പം വല്യ കാര്യല്ലട്ടോ. നിക്കാബ്ടണോ ന്നുള്ള വെർതൊന്നുല്ല
ആഹ് ഏതായാലും പട്ച്ചോക്കെ ര് ഇത എവ്ടേങ്കിലൊക്കെ എത് തട്ടേ. കല്യാണൊക്കെണ്ടാവുമ്പോ. ഫസി മോളെ കല്യാണൊക്കെണ്ടാവുമ്പോ പറയും ഓണ്ടു ട്ടോമ്മക്ക്
ഓഹ്. ഇൻഷാ
ഈ പര്ചയ അങ്ങനെ പുതുക്കിക്കൊണ്ടോവാണെങ്കി നമ്മക്ക് കോളൊക്കെ വരും
ആഹ് ഓഹ്
ഏഹ്
പിന്നെ ഇങ്ങനെ ഒക്കെ ആണ്. അതൊണ്ടൊരുസമാധാന അങ്ങൻത്തെ ത്തായം കൊണ്ടേ. പിന്നെ ജൻചപ്പള്ള മക്കളൊക്കെ അയ്ന് കല്യാണം വേണ്ടാ. ഓ ക്കൊ ഓരോന്നും സെറ്റ് ആക്കീണ്ടാവും. കല്യാണം വേണ്ട ആഹ് ആദ്യത്തോണ ഒന്നല്ലാലൊ. ആദ്യം ഒന്നും അങ്ങനെല്ലായ്ന്നല്ലോ
ആഹ്. അതന്നെ
ത്ത. ഉമ്മേം വാപ്പേം എന്താണോ പറിയുന്നേ അതോണ്ടഅങ്ങ് കേട്ട് കട്ക്കലായീന്നു. ഇപ്പൊ മ്മീം വാപ്പിആയിട്ട് പറീന്നയ്ന് മുന്നെ അങ്ങോട്ട്
ആഹ് അവര്ക്ക് ഇഷ്ടപ്പെട്ട്ക്ക്ണ് നമ്മളയിന് മൂളും
ആഹ്. അതന്നെ. അങ്ങനെന്നെ ആയീന്ന്. ഇപ്പ അതല്ല. പ്പൊ ഓല് കണ്ടെ തീറ്റോല് പറയും ഇക്ക് അത് മതീന്ന് പറയും.
ആഹ്. അതല്ലേ അപ്പത് നട്ത്തി കൊത്തീലെങ്കിലും പ്രശ്നാക്കും ചെയ്യു ഓരത്. ആഹ് ആഹ്
ഉം
അപ്പൊ അതും മ്മക്ക് പേടിയാണ്. ന്നാ ശരി മ്മക്ക് പിന്നെ വിളിക്കാ ട്ടാ
ആഹ് അയിക്കോട്ടെ. പിന്നെ വിളിക്കെണ്ട് ശെരി.